എഹ് ആഹ് നല്ല വിശേഷം തന്നെ. ഭക്ഷണൊക്കെ കയിച്ച് ആഹ് ശെരിയായി. അതപ്പന്തോ എററ് സംഭവിച്ചതാണതെ. ആഹ് ഭക്ഷണൊക്കെ കയിച്ച് കെടക്കാ. ഉഹം കെടക്കാറായി മക്കളൊക്കെ റൊ റക്ക് ഒറങ്ങി രണ്ടാമത്തെ ഓറക്ക ലേക്ക് എണി ക്കാനായിറഞ്ഞിലെ ഹ്.. നേര്ത്ത നേര ക്കെ കെടന്ന്ട്ട് ണ്ട്ന്ന് നാളെ സ്കൂളില്ലല്ലേ എര്തിയാണ്ടെ.
ആ.. ഹ്
അപ്പൊ അവര് നേരത്തെ കെടന്നിട്ട്ണ്ട് അപ്പൊ. അവ്‌രെ
ന്നാഅവ്ടെ നാളക്ക സ്കൂളിണ്ടാവി ഇന്ന് സ്കൂള്ണ്ട്ന്ന് പറഞ്ഞീന്നുഇന്ന് മക്കൾക്ക് ഇപ്പ മെസ്സേജ് വന്ന് വില്ലാന്ന്.
ഇല്ലാന്നോ. അവ്വത്കേൾ ക്കുമ്പത്തന്നെ ഒരു സമാധാനല്ലേ, രാവിലെ പതുക്കെണീറ്റാ മതില്ലേ ഹ് ഹെ ഹെ ആ മഴ കാരണാ. വെഹ്.
ആ മഴ കാരണം
ആ ആഹ് ശെരി ഇവര്ക്ക് അഒന്നും വന്നിട്ടില്ല ഇവര്ക്ക് ഒരാൾക്ണ്ട് ക്ലാസ് രണ്ടാൾ ഇല്ലാ നടൂത്തോനുണ്ട് മേലീം തായീം ഇല്ല. മേലത്തെ കുട്ടിക്കും തായത്തെകുട്ടിക്കും ല്ല പ്ലസ് കെ ജി സെക്ഷനും പിന്നെ ശനിയാഴ്ച ക്ലാസ്ണ്ടാവലില്ല.
ആഹ്.
ഉം മറ്റേ ബ മറ്റേ ബര് ചെറി രണ്ടാമത്തോന്ണ്ട് ആര്ക്കായാലും നമ്മള് രാവിലെ എണീ റ്റ് ചോറുംകൂട്
എന്തായാലും ങ്ങു വെക്കണം ആഹ് സ്കൂളിന്ന് കയിക്കൂല്ലാ. സ്കൂളില് ഫുഡില്ലാല്ലെ.
ഇല്ലൈ ഇവർക്ക് ഫുഡില്ല. ഇല്ല ഇവര് ഫീസ് കൊടുത്ത് പഠിക്കണ സ്കൂളാണ്. പ്രൈവറ്റ് സ്കൂളാ.. അതില് പിന്നെ ഫുഡുണ്ടാവില്ലല്ലോ നമ്മള് ഫുഡ് കൊണ്ട്പോവണ്ടേ.
ആഹ്.
ഉം ആ ഇത് കണക്കിന് നല്ലതാണ് രാ രാവിലെ തന്നെ ഫു ഫുഡണ്ടായിക്കോളും.
ആഹ് ആ പണി കഴിയൊല്ലോ.
ആഹ് മറ്റേത് നമ്മള് ഫുഡ് അവർക്ക് ക്ക് ഫുഡ് വാണ്ടെങ്കി പിന്നെ നമ്മളൊന്ന് താറിയിട്ടല്ലേ എല്ലാം ആഴി കഴിഞ്ഞിട്ടല്ലേ മ്മള്. ചോറ് തീമടൊള്ളു. ഇത് രാവിലെ തന്നെ ഫുഡ് വാണെന്ന്ണ്ടെങ്കി പിന്നെ നമ്മള് ചോറ്. ച് രാവിൽ തന്നെ ണീക്കണേന് മുന്നെ ചായീം കടിണ്ടാക്കണെന്ന് മുന്നെ ചോറിന് വെള്ളം വെക്കൊല്ലോ.
ങ്ആഹ്.
അതൊരു കാര്യം തന്യേ ണ് പക്ഷെ നമുക്ക്. ത് രാവിലെണീക്കണം മയെക്കെ ആവുമ്പൊ രാവിലെ. ആഹ് വീട്ടില് വിറകൊക്കെ ഉണ്ട് ഇല്ലെങ്കി വിറക് വാങ്ങിക്കും ഇപ്രാവശ്യം വിറക് വാങ്ങിച്ചിട്ടില്ല നമുക്ക് ആവശ്യത്തിന് തന്നെ വിറക് ഡബ്ബറുണ്ട് തോടുണ്ട് ഡബ്ബറിന്റെ ഓന്നായിട്ട് സ്ഥലണ്ട് അപ്പൊ അയില്. പിന്നെ കിട്ട് ഇണ്ട് അയില് ണ്ടായതോണ്ട് പിന്നെ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. കഴി ഞ്ഞ പ്രാവശ്യം വരെ വാങ്ങിച്ച് ഏഹ്.
ഒന്നിന്റെ ശല്യന്നുല്ല മൃഗങ്ങളെ ശല്യൊന്നുല്ലല്ലോ.
ഇല്ലേയ് മൃഗങ്ങളതായിട്ടില്ല. പന്നികള് വരും. ആനകളൊന്നൂല്ല ഫോറസ്റ്റ് ഏരിയൊന്നും എട്ത്തില്ലാത്തോണ്ട് ആനയൊന്നും വരില്ല പക്ഷെ പന്നി വരും. പന്നിന്റെത്ണ്ടാവും പന്നികള് വരും, പന്നികള് വരും.
ആ.,..
പന്നി ഒന്നും നമുക്ക് വലിയ ശല്യങ്ങളായിട്ട് മാറില്ല ഇങ്ങനെ കെയങ് വർഗ്ഗങ്ങളൊക്കെ പിന്നെ ആ കൃഷി എന്തെങ്കിലും കുഴിച്ചിട്ടക്കണെങ്കിൽ അത് വെറുതെ കുത്തി ന നശിപ്പിച്ച് പോവും
ആഹ് കൃഷി ഇണ്ടാ
കൃഷിയായിട്ട് പ്പോ വായ തെങ്ങ് കവുങ്ങ് അതൊള്ളൂ. അല്ലാത്ത നമ്മള് കൃഷി ഉണ്ടാക്കാനായിക് ഈ മൃഗങ്ങൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇണ്ടാക്കാനും കഴിയൂല്ലല്ലോ പിന്നെ കൊരങ്ങമ്മാരെ ശല്യം അതുംണ്ടാവും.
ആഹ് വരാറുണ്ടോ കൊരങ്ങമ്മാരൊക്കെ വരാറുണ്ടോ
ഉം കറങ്ങന്മാര് പതിനഞ്ച് ദിവസം കൂടുമ്പോ വരും അവരിടക്ക് വരും അവർക്ക് എന്തേലും കഴിക്കാൻ പറ്റി
തിന്നോ